എന്താ വർത്താനം ഒക്കെ
നല്ല വർത്താനം സുഖം തന്നെ
എന്താ പിന്നെ പരിപാടി ഒക്കെ
ഒന്നുല്ല ഇവടെങ്ങനെ ഇരിക്കേനു. ആഹ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു.
ഏഹ് അയ് ശരി. ആഹ് എന്താ ചോറൊക്കായൊ?
ആഹ് ചോറായി. ന്ന് സാമ്പാർ വെച്ചിട്ടുണ്ട്.
ഏഹ് അത് ശരി. എന്താ കുട്ട്യളൊക്കെ സ്കൂക്കോയൊ?
ഇല്ലല്ലാ. ഇന്ന് സ്കൂളില്ല. അവർക്ക് ഇ ആഹ് അവർക്ക് ഇന്നലെ ണ്ടായി നു.
ആഹ് അയ് ശരി. ആഹ് ഇവടെക്കെ പിന്നെ വെള്ളി ണ്ടായിട്ട് വെള്ളി ലീവാണ്. ശനി ഉണ്ട്. അങ്ങനേണ്. എന്താ? ഉം കുട്ട്യാളൊക്കെ പ്പൊ വ്വ് പഠിപ്പൊക്കെ തൊടങ്ങിയൊ?
ആഹ് കൊഴപ്പല്ലാ. ഉം. പഠിപ്പ് ബുക്ക് തൊട്ങ്ങീട്ടില്ല. ഇപ്പൊ ഓരെ കഴിഞ്ഞ വർഷംക്കെ ആയിട്ട് ങ്ങനെ ഓല് പഠിച്ചത് ങ്ങനെ
ആഹ് ആഹ്
പ്പിറ്റേത് ങ്ങനെ കൊട്ക്കാണ്.
ഏഹ്. ക്ലാസ്സൊക്കെ വടൊക്കെ ക്ലാസൊക്കെ തൊടങ്ങി ന്നാല്. വിഷയം പാഠം രണ്ട്, മൂന്നാല് പാഠഭാഗങ്ങളൊക്കെ ട്ത്തു.
ഏഹ്. അതൊകെ ട്ത്തോ. വടെന്ന് അങ്ങനെ തൊടങ്ങിട്ടൊന്നുല്യാ. വ ടെ തൊ..... ട്ട്ട്ടെന്നെല്ല. ബുക്ക് തിങ്കളാഴ്ച തൊട്ട് ക്ലാസ് തെടങ്ങള്ളൂ അർ ഞ്ഞ്.
ഏഹ് അയ് ശരി. ഇവര് രണ്ട്, മൂന്നാല് സബ്ജക്റ്റില് രണ്ട്, മൂന്നാല് വർക്ക് ചെയ്തു. ഉം ഉം
അവർക്ക് ന്നെലെ മീറ്റിംങ്ങ് ണ്ടായിനി. അപ്പൊ മീറ്റിങ്ങിന് ടീച്ചർ പർഞ്ഞത് ട്ടെന്ന് നമുക്ക് തീർത്തോ തൊടങ്ങണ്ടാ കര്തിയാണ്ട് സാവധാനം കൊട്ത്തതാണ്. ഈ കുട്ടികളൊയിട്ടൊന്ന് റെഡി ട്ടെ ട്ടെ കുട്ട്യാള് പേട്ടന്ന് റെഡിയാവട്ടെ ന്നെട്ട് വേണം തൊട്ങ്ങാര്ന്നൊക്കെ പർഞ്ഞ്.
ഏഹ് ആൻ ഫസ്റ്റിലും വെൽക്ക് ഒരാഴ്ച അങ്ങൻ തന്നേനു. വല്ലാതെ ഇട്ത്തിട്ടൊന്നു ഒരോ അക്ഷരങ്ങളൊക്കെ ക്ക എൽ കെ ജിത്തൊക്കെ ങ്ങനെ നോക്ക്ണെള്ളേ നി. പ്പൊ ഈ ആഴ്ച്ചേല് പിന്നെ ങ്ങെൻ തൊടങ്ങി ക്ലാസ്സൊക്കെ തൊടങ്ങി. അല്ല. എങ്ങനേണ്ട് ടീച്ചർമാരൊക്കെ സൂ....
ആഹ് ഉഷാറാണ്. നല്ല സൂപ്പർ ടീച്ചർമാരാ.
ഏഹ് അത് ശരി.
മക്കള് എന്ത് ആഹ് മക്കള് എന്ത് പർഞ്ഞാലും അയ്ക്ക്ങ്ങെട്ട്
ആഹ് ആഹ് ആയ് ശരി. വെ
നല്ല ഉഷാറാണ്
ഏഹ് അയ് ശരി ആഹ്. രണ്ടാളും ഒര് സ്കൂൾലേക്കാരലെ?
ആഹ് രണ്ടാളും ഒര് സ്കൂൾലാ
ആഹ് അയ് ശരി. അതോണ്ട് സുഖാണല്ലൊ പോവാനും വരാനൊക്കെ.
പോ ആഹ് പോവാനും വരാനും സുഖാണ്. പക്ഷെ മീറ്റിംങ് അർഞ്ഞാല് രണ്ടും രണ്ട് ദിവസ്സേക്കാണ്ടാ ഓല് വെക്കല്. ഒര് ദിവസം
ആഹ്. ആഹ് പിന്നെ രണ്ടീസം പോണ്ട്വരുംലെ. ന്നാലും ഒര് ഒരു സ്‌ക്കൂൾത്തെ കാര്യങ്ങളൊക്കെ അമുക്ക് അറിയാനും ചെയ്യാനൊക്കെ
അതെ അതെ. നല്ല താ. എല്ലാ തു എല്ലാര്തും ഒരെ താവുമ്പ ളെ സ്‌ക്കൂളൊന്നാവ. എന്തൊ പരിപാടി ണ്ടായാലും ഒരാള് പർഞ്ഞാ തന്നെ യമ്മള് നമുക്കറിയാ കഴിയും.
ആഹ് അത് ശരി. ഉം പിന്നെ എന്തൊക്കെ എന്ന്ട്ട് ഉം ഉം. പുസ്തകങ്ങളും നോട്ട്ക്കൊക്കെ കിട്ടിയൊ?
ആഹ് ബുസ് ആഹ് ബുക്ക് കിട്ടി ടെസ്റ്റ്‌ ബുക്ക് കിട്ടീട്ടെണ്ട് നോട്ട് ബുക്ക് പിന്നെ നമ്മളിവിടുന്ന് വാങ്ങണല്ലോ
ആഹ്
യൂണിഫോമും കി കുട്ടിയുടെ യൂണിഫോം അടിച്ച് കിട്ടിയട്ടില്ല തിങ്കളാഴ്ച്ച മുതല് ഇപ്പൊ യൂണിഫോം ഇടണം പറഞ്ഞിട്ടിണ്ടായി ഇപ്പ അടിച്ചു കിട്ടോ അറിയില്ല ചോദിച്ച് നോക്കണം ഒന്നും കൂടെ പോയി അന്വേഷിച്ച് നോക്കണം ഓര് ഫുള്ളിപ്പ തെരക്കായിട്ടേ
ആഹ് ഇപ്പ പിന്നെ ഭയങ്കര തെരക്കാണല്ലോ
ആഹ് നല്ല തെരക്കാണാണ് അടിച്ച മതി ഞങ്ങള് കൊണ്ടോയപ്പളെ ടൈമ് വൈകി അഞ്ചാംന്തി ആറാംന്തി ഒക്കെ ആയിട്ടാ കൊണ്ടോയത്
ആഹ്
നല്ല വൈകീക്കണ് ഇവിടെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വൈകിയതാണ്
ആഹ് ആഹ് ആഹ് അത് ശരി ആഹ് ഇവൽക്കും അങ്ങനെതന്നെ എൽ കെ ജീത്തെ യൂണിഫോം ഇണ്ടായത്കൊണ്ട് ഇക്കുറി പിന്നെ വാങ്ങണ്ട ആവശ്യില്ല
ആഹ് അഹ്
അങ്ങനെ പോട്ടേ വിചാരിച്ച്
ഏഹ് അത് ശെരി
ഇവരടെ ടീച്ചറും നല്ല ഷൂ സൂപ്പറായിട്ട് പഠിപ്പിക്കാനൊക്കെ നല്ല ഉഷാറാണ്
ആഹ് ആഹ് ഇപ്പ ഇന്നിങ്ങനെ അഹ് ഇപ്പ ഇനി പഠിപ്പിക്കാത്ത ക്ലാസ്സും ടീച്ചർമാരും എന്ന് പറഞ്ഞ കൊറവാണ് ഇപ്പൊ കു കുട്ട്യാളങ്ങട്ട് കളി കടി കളീക്കുടിയാണ് ഓലെ പഠനം ഓരോ ഗെയി മ് ചെയ്യാണ്ടായാലും കളിയായാലും ഓൽക്ക്‌ ഓലങ്ങട് പഠിപ്പിച്ചെടുക്കണം എന്നിള്ള ഒര് ഇതാണ് ഏത് പഠിക്കാത്ത മക്കളേം പഠിപ്പിച്ച് മുന്നോട്ട് എത്തിക്കണം ആഹ് മുന്നോട്ട് എത്തിക്കണം എന്നില്ലൊരു ചിന്തയാണ് ഇപ്പ ടീച്ചർമ്മാർ‌ക്കിള്ളത്
അങ്ങനേ മനസ്സിലാവൊള്ളു കുട്ടികക്ക് വേഗന്ന് മനസ്സിലാവേം ചെയ്യും മറക്കൂല്ല
ആഹ് അതെ ഇപ്പഴൊക്കേറ ഒന്നാം ക്ലാസ് ത്ത് കുട്ടികക്ക് പറഞ്ഞാല് ഈ ജീ ക്കെ കൊസ്റ്റിനൊക്കെ ഇപ്പൊ തന്നെ കൊടുക്കാണ്
ആഹ്
അവർക്ക് മാസം മാസം ഒരു ടെസ്റ്റ് ഇണ്ടാവും അത് കഴിഞ്ഞിട്ട് എന്താ എല്ലാ ഒന്നാം ക്ലാസ്സും ഡിവിഷനും കൂടീ ങ്ങാണ്ട് വല്ല്യ ടെസ്റ്റിണ്ടാവും ക്വിസ് കോമ്പറ്റീഷനിണ്ടാവും അപ്പൊ ഇപ്പഴേ ഓൽക്ക് തൊടങ്ങിയാലാണ് ഓൽക്ക് നാലാം ക്ലാസ്സ് എത്തുമ്പൊര് എൽ എസ് എസിന്റാ ടൈമില് അവർക്ക് എളുപ്പാവുള്ളു പറഞ്ഞാണ്ടേ അല്ലാഞ്ഞാ പിന്നെ അവർക്ക് ബുദ്ധിമു ട്ടേക്കാരം പറഞ്ഞാണ്ട് ഇപ്പഴേ ഓര് ടീച്ചർമാര് തൊടങ്ങാണ് അവരെ പഠിപ്പിച്ചിടുത്താണ്ട്
ആഹ് അത് ശരിയാണ് ഇപ്പ തന്നെ ടീച്ചർമാര് ഓരോ ക്ലാസ്സ് അതല്ല ഇപ്പൊ ഫുട്ബോളിന്റെ ടൈം ആയതോണ്ട് ഫുട്ബൊക്ക് പഠിക്കണീന്റെ എടേക്കൂടെ ഫുട്ബോളിന്റെ ഓരോ ടീമ് വെച്ചിങ്ങാണ്ട് കളപ്പിക്കാ അങ്ങനൊക്കെയാണല്ലൊ ഇപ്പൊ ടീച്ചറ് അയ്നനുസരിച്ചുള്ള ഡ്രസ് എഹ് ആഹ് ഇത് കളറ് ഡ്രസ്സ് ഇട്ടുങ്ങാണ്ട്
ആഹ് ഇന്നലെ അവരോട് ജേഴ്സീട്ട് വരാൻ പറഞ്ഞീനി അപ്പൊ ആ റോട്ട്മ്മക്കൂടെ കുട്ടികളങ്ങട്ട് ഈ ബാൻഡ് മേളേയിട്ട് ബാൻഡ്മേളൊക്കെ ഇണ്ടാക്കിയങ്ങട്ട് കൊണ്ടുപോയിട്ട് നല്ല രസന്നെ കാണാന് ഫുൾ കുട്ടികള് ജേഴ്സി അയിന്റെ എടേല് ഒന്ന് രണ്ട് കൊറച്ച് കുട്ടികളൊക്കെ ഇണ്ടാവോള്ളൂ ക യൂണിഫോം ഇട്ടവര് അല്ലാത്ത മുഴുവൻ കുട്ടികളും ജേഴ്സി കുപ്പായം ജേഴ്സി ട്രൗസറും ഇട്ടോണ്ട് റൊട്ടികൂടെ ഇങ്ങനെ പോവന്നെ നല്ല രസേനു കാണാന് അയിന്റെ വീഡിയോസായാലും
ആ ഇവൽതും ആങ്ങനെ തന്നെ ഇന്നലെ നല്ല നല്ല പരിപാടി ആയിരുന്നു മിനിഞ്ഞാന്ന് നല്ല രസംണ്ടായിനി വീഡിയോ ഇണ്ടായിനി ടീച്ചർമാരും കു ട്ടികളും ഒക്കെ ഒരേ പോലെ നല്ല രസണ്ട് കുട്ടി ടീച്ചർമാര് അയിനനുസരിച്ച് കാണ്ട് ആഹ് ആഹ്
എല്ലാവരും ജെയ്സിട്ടാണ്ട് നല്ല രസ എല്ലാവരും ഒരേ പോലെ ഇങ്ങോട്ടായിട്ട്
കുട്ടി ഇപ്പത്തെ ടീച്ചർമാര് പിന്നെ കു കുട്ടികളെ എന്താ പറയണ് അയിനനുസരിച്ച് ടീച്ചർമാരല്ലേ
ആ ആ ഒക്കെ ടീച്ച കുട്ടിൾക്ക് ഇള്ള അതേമാതിരി ടീച്ചർമാർക്കും വേണപ്പോ എന്തൊരു പരിപാടി ആയാലും
ആഹ്
അവര് ആഘോഷിക്കണം അവ അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് അണ് ഇപ്പം അതേ മാ സന്തോഷത്തിലൂടെയാണ് അവരെ പഠിപ്പിച്ചെടുക്ക്ണത്
ഉം അടിപൊളി ടീച്ചേഴ്സ്മാരൊക്കെ ഇപ്പ വരുന്നെ പുതിയ പുതിയ പണ്ടത്തെ പണ്ട ത്തെ ഒക്കെ ഭയങ്കര ചൂടാവലും തല്ലലും കുട്ടികൾക്ക് സ്കൂൾക്ക് പോവാൻ തന്നെ മടി ആയിരുന്നല്ലോ
ആ ആ അടി എയ്നി എന്തൊരു കാര്യത്തിനായാലും അടിക്കലും
ഉം ഇപ്പത്തെ ടീ ഇപ്പം യൂ കെ ജി യിലും അങ്ങൻത്തന്നെ ഇപ്പം എഴുതാനുള്ളത് വരെ വീട്ട്ക് വിട്ണില്ല നൽ അവി ഇവട്ന്നന്നെ എഴുതിപ്പിച്ചുകാണ്ട് കു കൊട് അങ്ങനെ വിടലാണ് വീട്ടിന്ന് എഴുതാൻ കൊടുക്കലില്ലപ്പൊ അപ്പൊ ഒൽക്ക് അത് ഒക്കെ ഭയങ്കര ഇതാണ് ഉള്ള സമയം കൂടി കളിക്കാലോ
അത് അവര് ബുദ്ധിമുട്ടിപ്പിക്ണരെ നല്ലതാ അതന്നെ ഓൽക്ക് ടീച്ചർ സ്കൂളിൽന്നായാലും ടീച്ചേയ്സ് മാരെ കൂട്ടത്തിലും മക്കള കൂട്ടത്തിലും അങ്ങനെ കുത്തി ഇരുന്ന് ഓൽ എഴുതും വീട്ക്ക്ത്തിയാ പിന്നെ ഓൽക്കൊരു മടിയൊക്കെ അയ്ക്കാരം എഴുതാനൊരു മ ടി എഴുത്തും വായനയും ഒക്കെപ്പാടാകുമ്പോ അവർക്ക് വെറു എളുപ്പാവും അപ്പൊ അതിലേറെ നല്ലത് അവർക്ക് എഴുതാന് സ്കൂളിന്ന് കഴിഞ്ഞ് വീട്ട്ന്ന് വായിക്കനെ ഉള്ളൂന്ന് പറയാണെങ്കിൽ അവർക്ക് സ സന്തോഷയ്കാരം
പിന്നെ സ്കൂള്ത്തതും മദ്രസ്ത്തതും കൂടി ആവുമ്പോളേ ഓല്ക്കന്നെ ഈറ പിടിച്ചാണ് പിരാന്താവോൽക്ക് എന്താ വൈകുന്നേരം കളിക്കാൻള്ള സമയം ഉണ്ടാവുല എഴുത്തൊക്കെ കഴിയുമ്പോത്തിനേ
ആഹ് ആഹ്
പിന്നെ നേ രാത്രി ആയാ ഇതന്നല്ലേ ഫുള്ള് ഒഴിവില്ലല്ലോ രണ്ടു മാസം വെ ക്കേഷൻ കഴിഞ്ഞു പിന്നെ ഫുൾ ഇഞ്ഞിപ്പ അടുത്ത വെക്കേഷൻ വരണം ഓൽക്ക് എഴുത്ത് ഉം ഒഴിവ് കിട്ടണങ്കിൽ എഴു ത്തും വായനയും ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഇഞ്ഞിതല്ലേ
ആഹ് ഇനിയിപ്പോ എഴുത്തും വായനയും ആണ് ഫുൾ ഉണ്ടാവുക
ഉം ഇന്ന് ഇപ്പൊ ഏതായാലും സ്
പവാണ് ആലോചിച്ചാല് ചെറിയ മക്കളല്ലേ അവർക്ക് കളിക്കാനും ഇതിനൊക്കെ
ഉള്ള ടൈം അല്ലേ
കളിച്ച് നടക്ക്ണ പ്രായല്ലേ
ഉം ഏ ഇവന് ഏതായാലും ഇന്ന് സ്കൂൾ ഉണ്ടായിനി ഇന്ന് ടീച്ചർ ഇന്ന് ടീച്ചർക്ക് പാനിയാണ്ന്ന് പറഞ്ഞപ്പേ ആരും കുട്ടികളെ പറഞ്ഞ് അയക്കണ്ടാ പറഞ്ഞോ ഒരു ദിവസത്തിനായിട്ട്
ആഹ് ആ അത് ശരിയാണ് അങ്ങനെ ആവുമ്പോ സമാധാനമാണ് മക്കൾക്ക് പ
ഒരു ദിവസം ലീവ് കിട്ടല്ലേ ടീച്ചർക്കാണെങ്കില് പ പനിയോണ്ട് എണീച്ചക്കാൻ വയ്യ പിന്നെ സ്കൂൾക്കന്ന ബുദ്ധിമുട്ടാണ് പറഞ്ഞ് കാണ്ട്
ആഹ ആഹ ഇപ്പ വയറൽ പനി അല്ലേ ആഹ വയറൽ പനി ആവുമ്പോൾ ആർക്കായാലും കയൂല
ആഹ അപ്പൊഇഞ്ഞ് റസ്റ്റ് ഇടുക്കട്ടെ രണ്ടു ദിവസം പറഞ്ഞാണ്ടേ
ഉം ഉം ആ ഇഞ്ഞപ്പേനാളെ ഞായ ഞായറാഴ്ചല്ലേ
ആഹ് ആഹ് ലീവ് ഇടത്ത്ണ്
ആഹ
ഉം പിന്നെ എന്തൊക്കെ ണ്ട് സ്പെഷ്യലൊക്കെ ഉണ്ടോ
അയിൻ്റെ ഷം േവട്ട ഒന്നുല്ല സാമ്പാർ അച്ചണ് പിന്നെ മീന് നത്തോലി ഉണ്ട്
ആഹ അയ്ശരി ആ ഹആഹ ഏ ഞങ്ങക്ക് ഇവിടെ ഒരു കല്യാണണ്ട് കല്യാണത്തിന് വൈകുന്നേരം കല്യാണുണ്ട് കല്യാണത്തിന് പോവാനും മാ െണ്ട ആഹ് ആഹ ഒരുങ്ങി അയിനുള്ള ഒരുക്കാനാണ് എല്ലാരും ഒരുക്കങ്ങളാണ്
എവിടെ അയൽവക്കത്ത
ആ ഹ ഇവിടെ ഓഡിിറ്റോറിയത്തിൽ തന്നെയാണ് അല അയൽവാസിന്റെ വീട്ടിത്ത
ഏഹ
ഉം
ഇനിഎപ്പൊ ഒരു ഉച്ചക്ക ക്കിലെല ഫുഡ് മതിയല്ലേ രാത്രിക്കക്ക്
ആഹ രാത്രിയൊക്ക് മാണ്ട ഉച്ചക്ക ക്ക് ഉള്ളത് മതി രാവിലെ തൊടങ്ങിണ് പുതിന്ന വീട്ടിക്ക് പോ പോലും കൊറ കുറച്ചാൾക്കാര അങ്ങനെ പോയി പുതണിനെ കൊണ്ട രാൻ പോയ്ക്കണ് ഞങ്ങക്കൊക്കെ വൈകുന്നേരാണ് കല്യാണം
ഏഹ അത് ശരി
ഇന്ന് ഫുൾ ദിവസം കല്യാണം ന്നെയാണ്
ആഹ ആഹ
പിന്നെ എന്തൊക്കെണ്
ഏട്ട് മല്ലേ
ഉം വേറെ പ്രത്യേകിച്ച ഒന്നുംല്ലല്ലോ
ഇല്ല ഇല്ല എന്താപ്പ അവിടെ ഒരു കരച്ചിലൊക്ക കേക്കണ്
ആഹ അവിടെന്ന് ഇന്നെഇങ്ങന്ന് കാണാഞ്ഞിട്ടേ
ഏ അത് ശരി
എന്നെ തപ്പി നടക്കാണ് വെറുതെ ആവശ്യല്ലാതെ വെറുതെ കരിയ ആവശ്യന്നും ഉണ്ടായിട്ടല്ല അല്ലെങ്കിൽ ഓൽക്ക് ഫോൺ വാണം അല്ലെങ്കിൽ ഒല് ഇങ്ങനകരയ
ആഹ ഇപ്പ എല്ലാർക്കും അതന്നെയാണ്പ്പൊ ഫോണിന്റെ ഒരു അടിമളാണല്ലോ
അല്ലാ ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെന്നല്ലോ കരച്ചില് വെശന്നിട്ടന്നല്ല ഓൽ ക്ക് ഈ ഫോണ് അത് മാങ്ങി വച്ച ചച്ച പോല് വേറെ ഉ വേറെ ലോക ഓല്
ആഹ ഫോണ് കൊടുത്താ പിന്നെ ഓല്ഓ ല്ആടുവീട്ടിലുണ്ടന്ന അറിയില്ല
ഓൽക്ക് ആഹ നമ്മള് ഉം അതന്ന വാങ്ങിയ ഒരു നാല ആളായി പിന്നെ നമ്മള് വീട് അടങ്ങി നക്ക് അടങ്ങി നിക്കൂല്ല വികൃതി കാട്ടിട്ടും അങ്ങനെ പോവും സ്കൂൾ ഇല്ലെങ്കിലും മദ്രസ് ഇല്ലെങ്കിലും പിന്നെതാ ഞമ്മളെവിടെയും ഫോൺ വെക്കണ്ടോ എന്നാൽ ലോക്ക് അങ്ങനെ കണ്ടു പിിടിച്ചു ലോക്ക് നോക്കിിക്കാണോ അവര്
ആഹ് ആഹ് ആഹ്
അങ്ങനെ പോണ്ട് എന്നാ ശരി എന്നാല്ല് എന്ന പ്രത്ച്ച് ഒന്നും ഇല്ലാല്ലോ എന്നാ പിന്നെ വിളിക്കണ്ടിട്ടോ
ഓക്കെ
ആഹ്